ഹലോ
ഹലോ
നമസ്കാരം
നമസ്കാരം
എന്തൊക്കെണ്ട് വർത്താനം
ഒക്കെ നല്ല വർത്താനം
എന്താണ് പണി
പണി ഇങ്ങനെ കുട്ടികളും കുട്ടികളെ വായിപ്പിക്കാണ്
വക്കം
സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പൊ വായിക്കാന ഉണ്ടാവല്ലോ
ആഹ് ആഹ് എത്രയില്ല മക്കളൊക്കെ
മക്കളൊക്കെ മൂന്നല്ല മൂന്നല്ലാണ്
ഒഹ്
ഇപ്പോഴത്തെ പാഠപുസ്തകം ഉണ്ടായി മക്കള് കണ്ടാള്
ആഹ
ഇപ്പോഴത്തെ പാഠപുസ്തകം ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആസല്ല ബസക്കമാറ്റ മല്ലല്ല
ആഹ സ
ഓക്ക വലിയ കുട്ടികളെ ഇതിന്റെ മാതിരി കാണ ഇപ്പോ
ആം ഇംഗ്ലീഷ് മീഡിയം മലയാം മീഡിയം
ഇംഗ്ലീഷ് മീഡിയം ആണ് ഉ ലക്ഷ്മിയാ ചേറത് അതല്ലേ എളുപ്പം കാരണം പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു എങ്ങനെ ആയാലും ഇംഗ്ലീഷിലല്ലേ അപ്പോ ഇംഗ്ലീഷ് മീഡിയ ഇപ്പളെ ഇംഗ്ലീഷ് മീഡിയം ആയാല് കുട്ടികക്ക് നല്ല എളുപ്പയിരിക്കും എമ്മ
എന്താ പറഞ്ഞാ കേട്ടില്ല
ഇപ്പോ ഇംഗ്ലീഷ് മീഡിയ ഈ തുടക്കത്തിലെ ഇംഗ്ലീഷ് മീഡിയ ആയാലേ
ആഹ
കുട്ടികൾക്ക് എളുപ്പായിരിക്കുംന്ന് പറയാ പ്ലസ് വണ്ണും പ്ലസ്
ആഹ ആഹ ആഹ.
കാരണം പ്ലസ് വണ് പ്ലസ് ടു ഫുള്ള് ഇംഗ്ലീഷ അല്ലേ.
ആഹ.
നമ്മളെ എല്ലാം എഴുതാന എല്ലാത്തിനും ഇംഗ്ലീഷിലാണല്ലോ വരിക.
ആ അതെ അതെ.
ഉം അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഇപ്പോൊ. അപ്പൊ ഫസ്റ്റില് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഫസ്റ്റത്തെ രണ്ട മൂന്ന് വർഷം നമ്മള് നല്ലോണം കുട്ടിക ആ കുട്ടികള ഒപ്പം നന്നായിട്ട് ങ്ങള് പറഞ്ഞു കൊടുക്കണം.
ആഹ
എന്നാലെ അവർക്ക് ഒക്കെ മ നമ്മള് ബേസ് അറിയാനല്ലോ കുട്ടികൾക്ക്.
ആ് ആഹ
എങ്ങനെ നല്ല പഠിക്കണ കൂട്ടത്തിലാണോ നമ്മോള്
ആഹ കൊഴപ്പില്ല
ഉം
ചെറിയ കുട്ടികളല്ലേ മൂന്നാം ക്ലാസ്സിലല്ലാം എത്തിയിട്ടുള്ളൂ അപ്പൊ അവളെ സംബന്ധിച്ചാട്ടോള് ആ അത്യാവശ്യം പഠിക്കുന്നുണ്ട്.
ഓ
അവഓള് കാര്യങ്ങളൊക്കെ അവഓള് ഒറ്റക്ക് തന്നെ ചെയ്യും ഹോംവർക്കൊക്കെ കുറെേൊക്കെ ഒറ്റക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
ആഹ അപ്പൊ നല്ല കുഴപ്പല്ല.
ആഹ നിങ്ങ എന്താ പഠിക്കാണോ.
ആഹ പഠിക്കൻ.
എന്തിനാ പഠിക്കണ.
ഞാൻ റേഡിയോളജിസ്റ്റ്.
റേഡിയോളജി സ്കാനിങ്ങ ഒക്കെ അല്ലേ.
അതെ അതെ
ഉ എന്തെല്ലാം ഏ എല്ലാ സ്കാനിങ്ങും ഉണ്ടോ.
എല്ലാ സ്കാനിങ്ങും ഉൾപ്പെടും.
ഉ ഏതൊക്കെ നമ്മൾ ഈ ഗർഭികൾക്കുള്ള സ്കാനിങ്ങ ഒക്കെ ഉണ്ടോ.
ആ അൾട്രാസൗണ്ട് സ്കാനിങ് അല്ലേ.
ആ അതെ അതെ
ആഹ അതെ പക്ഷെ അത് റേഡിയോ. ഡോക്ടേഴ്സ് എല്ലാം ചെയ്യട്ടൊ ഡോക്ടേഴ്സ് തന്നെ ചെയ്യുക നമ്മള വല കൂടെ ഉണ്ടാവും എന്ന ഒരിതള്ളൂ. ഇ എല്ലാ ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സ് ആയിക്കണ ഒരു വിധം അത് ചെയ്യല്.
ആഹ ആഹ
പ്രത്യേകിച്ച് ഗർഭിണികളുടെ ഒക്കെ ഡോക്ടേഴ്സ് തന്നെ അധികം ചെയ്യുക.
ഇനിഇപ്പോ അയിന് കുട്ടി ഈ ഗർഭത്തിലുള്ള കുട്ടികൾക്ക് ഓരോരോ അസുഖങ്ങളല്ലേ.
ഉം അതൊക്കെ നമ്മുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും അങ്ങനൊരു സംവിധാനം ഉള്ളതൊണ്ട്.
ആഹ അതന്നെ ഇപ്പോഴത്തെ ഈ ഒരു പുതുതായിട്ടുള്ള ഈ ഒരു കണ്ടുപിടുത്തം ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സുഖാണ്
അതെ രോഗങ്ങള്യെക്കെ വേഗം തിരിച്ചറിഞ്ഞ് ഉണ്ട
ഉം ആ പക്ഷെ രോഗങ്ങള് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ചികിത്സിക്കുകയും ചെയ്യാം എന്നാല് ഒരു ഒരു ഭാഗം നോക്കുമ്പോ അമക്ക് സുഖാണ് മറ്റൊരു ഭാഗം നോക്കുമ്പോ നമുക്ക് സങ്കട്വാണ്
ആഹ് ആഹ്
കാര്ണം ഞമ്മളിപ്പോ ഗർഭിണി അയിക്ക്ണ സമയത്ത് ഞമ്മള് കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസുഖ ഇണ്ട്ന്ന് ഞമ്മള് ഈ സ്കാനിങ്ങിലൊക്കെ അറിഞ്ഞാ പിന്നെ അമ്മക്ക് അതൊരു ടെൻഷൻ ആയിരിക്കൊല്ലോ പിന്നെ കുഞ്ഞ് ജനിക്കോളം ഞമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൊല്ലോ.
അങ്ങനൊരു കൊഴപ്പണ്ട്. പിന്നെ കൊറെ ആൾക്കാര് അങ്ങനെണ്ടെ വാണ്ടാറ്ന്ന് ഒഴിവാക്ക്ണ ടീമ് ആൾക്കാരു ഉണ്ട് ആപ്പ അറിയാതെ നിക്ക്ണതാ നല്ലത് ന്ന് വിചാരിക്കും. ആ കുട്ടിനെ ആലോയ്ച്ച് നോക്കുമ്പോ.
ആഹ് ആഹ് കൊറേ ആൾക്കാര് അബോർഷൻ ചെയ്യും
ഉം
ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്
എല്ലാത്തിനും വേഗം നല്ലതായിട്ടുള്ളതുണ്ട് ചീത്തായിട്ടുള്ള ഭാഗ ങ്ങളു ഉണ്ടാക്കും
ആഹ് അതെന്നെ
ഇപ്പിങ്ങള് വർക്ക് ചെയ്യല് തൊടങ്ങ്യാെ അതോ പഠിക്കെന്നേണോ
പഠിക്കാണ് വർക്ക് ചെയ്യല് ആയിട്ടില്ല
കയ്യാനായോ പഠ്ത്തം
ആഹ് കൊറച്ച്കാലം കൂടി ഉണ്ടാകും
ഉം ട്രെയിനിങ്ങൊക്കെ ഉണ്ടാവൂലെ
ആഹ് ട്രെയിനിങ്ങൊക്കെ ഉണ്ട് നമുക്ക് പൊറ്ത്ത് പോവണങ്കില് രണ്ട് വർഷ എക്സ്പീരിയൻസ് ഒക്കെ വാണം. അപ്പൊ ഇവിടെ നിന്ന് ട്രെയിനി എക്സ്പീരിയൻസ് ഇണ്ടാക്കിട്ടൊക്കവാണം
ആഹ് ആഹ് എം ആർ ഐ ഒക്കെ എടുക്കാറുണ്ടോ
ആഹ് എം ആർ ഐ ആണ് മെയിനായിട്ട് വെര ഇതില് എം ആർ എം, സി ടിം, എക്സ്റേ ആണ് മെയിൻ ആയിട്ട് വെര
സീട്ടി അമ്മള് ഹാർട്ടിന് എടുക്കുന്നതല്ലേ
എല്ലാ ഭഗത്തിനും എടുക്കും സി റ്റി
ആണോ
ആഹ്
ഇപ ഈ സി ടി സ്കാൻ എന്ന് പറഞ്ഞാല് നമ്മള് നമ്മളെ ഓരോ ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് സ്കാനിങ് എടുക്കാനാണോ
ആഹ് ആഹ്
ഉം
അത് ഓരോ ഡോ അമ്മൾ ഡോക്ടേഴ്സ് എഴുതുണേന് അനുസരിച്ചാണ് ഡോക്ടർ ഏത് പാർട്ട എഴുതിയത് വെച്ചാല് അങ്ങനെ എടുക്കു ഹാട്ട്നൊക്കെ സി ട്ടി ഇട്ക്കല് വളരെ റെയറ് കേസാണ് അപ്പൊ ഇവടെ ടൊന്നും അങ്ങനെ ഉണ്ടാവൂല്ല എടകൊ ചെറിയ ചെറിയ സ്ഥലങ്ങളില് മാത്രാ ഇള്ളു ഹാർട്ടിന്റെ ഹോസ്പിറ്റലുകളിലും അങ്ങനത്തക്കെ സ്ഥലങ്ങളിലും മാത്രം
ആഹ് അതിനുള്ള സംവിധാനം ഇണ്ടാവൊള്ളൂ ല്ലേ
ആഹ് അമ്മള സാധാ ഇങ്ങൻത്തെ ഹോസ്പിറ്റലുകളിലൊന്നും ഉണ്ടാവുല്ല. അവിടെ സാധ നോർമൽ സീ റ്റി യെ ഇണ്ടാവുള്ളൂ
ആഹ്
ന്ന് വെച്ച നമ്മടെ ബോഡിമന്റെ ബോഡി പാർട്സ് എടുക്കണ ഹെഡ് നെക്കും അബ്ടമനൊക്ക എടുക്കണ അങ്ങനത്തെ ഇണ്ടാവുള്ളു ഹാർട്ടനായിട്ടുള്ളതൊക്കെ വേ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള മിഷീൻ തന്നാണ് അത് ചെല സ്ഥലങ്ങളിൽ മാത്രായിട്ട് ഇപ്പ വരുണുള്ളൂ
ആഹ് അത്ശരി ഉം ഞങ്ങളവിടെ ഒരു ആഹ് കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഹാർട്ടിന് അസുഖേ
ആഹ് ആഹ്
അപ്പൊ ഓക്ക് ഇങ്ങനെ സി റ്റി സ്കാനിങ് ഒക്കെ എടുത്തിട്ടുണ്ടാരുന്നോ
ആഹ്
അത് എറണാകുളം എറണാകുളത്തുള്ള ഹോസ്പിറ്റലേന് നമ്മള അമൃത ഹോസ്പിറ്റല് ഉണ്ടല്ലോ
ആഹ് ആഹ് അതാ പറഞ്ഞ റെയർ ആയിട്ടുള്ള ഹോസ്പി റ്റല് മാത്ര വരുണുള്ളൂ അവിടെ അടുത്തെവിടേം വരുന്നില്ല
ആഹ് ഉം ശരി എം ആർ ഐ പിന്നെ എല്ലാത്തിനും എടുക്കൂല്ലേ
ആഹ് എം ആർ ഐ എല്ലത്തിനും എടുക്കും
പിന്നെ ഈ സ്ട്രോക്ക് വന്ന ആൾക്കാർക്കാണോ എം ആർ ഐ ഒക്കെ എടുക്കല് അതോ
ആഹ് എം ആർ ഐ ആഞ്ചിയോഗ്രാം പറഞ്ഞിട്ട് എടുക്കും അപ്പൊ നമ്മുക്ക് സ്റ്റോക്ക് വന്ന സ്പ്രെഡ് മനസ്സിലാവും അതേപോലെ സീ റ്റി എടുക്കേണ്ട് സ്ട്രോക്ക് പേഷ്യൻസിന് സീ റ്റി എടുക്കും ആഹ് ആദ്യ സീ റ്റി ഇട്ട ട്ട് ഇണ്ടോ നോക്കിട്ടാണ് പിന്നെ ഒന്നുകൂടി ഡീറ്റെയിൽഡായിട്ട് അറിയാനാണ് നമ്മൾ എം ആർ ഐ എടുക്കുള്ളൂ
അത്ശരി ഉം അപ്പോ എം ആർ ഐ എടുത്താലേ നമ്മ
നമ്മക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഏടെ വര്ന്നത്ന്നുള്ളതു എന്താ എങ്ങനെള്ളത് എന്നൊക്കെള്ളത്.
ആഹ് ആഹ്. നമുക്കിപ്പോ പെട്ടെന്ന് സർജറി വേണങ്കില് ചെയ്യാനൊക്കെ എം ആർ ഐ എടുക്കേണ്ടി വരുംല്ലേ?
ആഹ് അത് എല്ലാ ഹോസ്പിറ്റൽലും സീറ്റി എടുത്ത് അതിൽ എന്തെങ്കിലും. കോംപ്ലിക്കേഷൻസ് കണ്ട അപ്പ നമ്മൾ എം ആർ ഐയും കൂടി എടുക്കും.
ആഹ് അതെ അതെ.
ഇന്നിട്ട് പിന്നെ. അത്ര ഇതാണെങ്കി സീരിയസ് ആണെങ്കിൽ നമ്മള് സൂജി കൊടുക്കും ഇൻജക്ഷൻ ചെയ്താല് പെട്ടെന്ന് മാർണത് ഇണ്ടാവല്ലോ ഇത്ര മണി. ക്ക്റിനുള്ളിൽ ഒര്ഞ്ചക്ഷൻ വെച്ചാല് ഓൽക്ക് ഭേദാ അങ്ങൻത്തൊക്കെ ആഹ് അങ്ങൻത്തെ കേസിലൊക്കെ വേംവേ. ഇട്ത്താട്ട് അമ്മള് വേഗം എൻ എന്താ ഓർക് മരുന്ന് കേറ്റും അല്ലാത്ത കേസ്ൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം.
ഉം.
അങ്ങൻത്തോരെ ഇത് വരാ.
ഉം. അപ്പൊ എങ്ങനെയാലും നമുക്ക് പെട്ടെന്ന് അറിയണം എന്തെങ്കിലുംക്കെ. ഈ സ്ട്രോക്കൊക്കെ വന്നാൽല്ലേ?
ആഹ് അയ്ന്റൊക്കെ നമ്മള്. പ്രഷർ കൂടാ അല്ലെ ഒരു ഭാഗം തളർന്ന അവസ്ഥ വരിക അതൊക്കെയാണ് അയ്ന്റെ ല ക്ഷണങ്ങളായിട്ട് വരുന്നത് സംസാരത്തിൽ. ൽറ്റ് വരാ തലക്കറക്കം അങ്ങനത്തൊക്കെ വന്നാലന്നെ. സ്റ്റോക്കിന്റെ മുന്നോടിയായിട്ട് ഹ് വരും
വരും ഉം ഉംഓക്കെ